ഹലോ.
ഹലോ ആഹ് കേക്കുന്നുണ്ടാ? ആഹ് എന്താന്ന് പ എന്നാ കഴിച്ച.
ആഹ ഭക്ഷണഒക്കെ കഴിച്ചു.
ഉം ഇന്തന്നെ. കുട്ടികളെല്ലാം ഇണ്ടാ
രണ്ടുട്ടിആള്ണ്ട്.
ഇല്ലാ സ്കൂളീ പോയാ?
ഒരാള് സ്കൂള് എൽ കെ ജി പോവാനായി ഒരാൾക്ക് ഒന്നര വയസ്സാവുന്നുള്ളു
അതെയാ ഓ ഒക്കി പോവാനാത്രയാ ഇപ്രാവശ്യം ചെർതല്ല
ഈ, പ്രാവശ്യം, ചേർത്തിതാണ്, ഒരാളെ.
അതെയവോ? എൽക്കിപോന്നുണ്ട് ലേ
പോകുന്നുണ്ട്
ഉം ഉം ന്കും മൂന്ന് കുട്ടികളാണ്
എ ഏ മൂന്നുട്ടികളാ
മ്മ് രണ്ടാള് സ്കൂളിലന്നല്ല മൂന്നാള് സ്കൂള തന്നെ രണ്ടാള് രണ്ടാം ക്ലാസ് പഠിക്കുന്നത് ഒരാൾ യു കെ ജി പഠിക്കാണ് ആ ട്വിൻസാ മൂത്താള് രണ്ടാളും ട്വിൻസാണ്
ആ
എന്താ പിന്നെ വിശേഷം ഭക്ഷണത്തിന് എന്താ ഇണ്ടാക്കിയെ ഉച്ചക്ക്
ഉച്ചക്കിന്ന് വെയിച്ച പിന്നെ മുരിങ്ങ
മ്മ് മ്മ് ആഹ് മീൻകിട്ടീല്ലേ
മീൻ അയിലെ പോയിണ്ടന്യേ അപ്പൊ ഇവിടെ വാങ്ങിയാറില്ല
അതെയാ ആഹ് മീനിന് ഭയങ്കര വിലയുമാണ് ഇപ്പൊ ട്രോളിങ് എല്ലായുകൊണ്ട് അതെ മീനില് വരുത്തും കുറവാന്ന് വന്നത് തന്നെ നല്ല വെലിയല്ലേ
ആഹ വേലേനെ പറ്റി അറിയില്ല ട്രോളിങ് ട്രോൾ ഇല്ലാത്തന്ന് ച്ചേ അ ആഹ് കൊറയണന്ന് പ്പട വല്ലാണ്ട് വാങ്ങാറില്ല
അതയാ
ഉം പിന്ന മക്കൾക്കൊക്കെ ചിക്കനൊക്കല്ലേ ങ്ങുള്ളൂ അല്ല ന്റെ ഉം മകക്ക് കൊഴപ്പല്ല ട്ടോ ന്റെ നാത്തൂൻ ണ്ട് അടെ ഓൽക്ക് ചി ക്കനെ ഇറങ്ങുള്ളൂ ഓല് കഴിഞ്ഞിട്ട് വേണം ഉം നാത്തൂന്റുട്ടിക്ക് ഉം അപ്പം ഓല് ഇവിടെന്ന് ഇഇ ഇന്ന് പോകും അനണ്ടല്ലോ ഒന്ന്ക്കാ ആ ആ ഓന്റെ ഓള കുട്ടിയും ന്റെ കുട്ടിയും സെയിം ഒരേ ക്ലാസ്സില് ആണ് പഠിക്കിണേ
അതയാ അ ആഹ് അടുത്തന്നെയാ
ആര് ഓളെ വീടോ അല്ല കുറച്ച് വിട്ടാണ് പക്ഷെ ഹ് ഇവിടെ മൂന്നാ ആൾക്കാര ഓ ഓ അ ഫ്രണ്ടും പിന്നെ രണ്ട നാത്തന്മാരും
ഇന്ത്യ
എല്ലാവർക്കും ഒരേ പ്രായത്തിലല്ലേ ഞങ്ങക്ക് മൂന്നാക്കും ഒരേ പ്രായത്തിലുള്ള കുട്ടികളും എള ഒരേ ക്ലാസ്സില പഠിക്കണേ ഒരേ അജ്മല എന്റേത് മാത്രം പെൺകുട്ടിയാ അവൾ അവളെ എത്ര പെൺകുട്ടി ഉം ഉം എനക്ക്ൊരു വണ്ള്ളരാണോ അത്ത് ഉം ആഹ കുട്ടികള തന്നെയാ ഫുൾ ആൺകുട്ടികളാ അഹ് അപ്പോ എന്താ ഇപ്പള എത്ര പെൺകുട്ടികളെ ഭാഗത്തിട്ടിട്ട തന്നെ ഓള ഓലെടുത്ത് പോയിരിക്കുവുള്ളു
അയാടടെ അടുത്തായോണ്ടല്ലേ പരിചയം ഉണ്ടല്ലോ അനി ഇപ്പ അങ്ങനെ പണ്ടത്തെ ന പണ്ടത്തെ പോലെ ലെ അഹ് പെൺകുട്ടികളെ വേറെ ആൺകുട് ഇത്തെ കുട്ടികളെല്ലാം അങ്ങനെ ഇടകലാർന്നട്ടായിരിക്കുന്നു ഞാൻ രണ്ട ക്ലാസിലും എന്റെ മക്കളെ സ്കൂളെല്ലാം മീറ്റിംഗ പോ അവരെല്ലാംണ്ടാവുംപ്പം എല്ലാരുംും
ആഹ പക്ഷേ ഓല ക്ലാസ്ൽ സ്കൂളിൽ അങ്ങനെ പറ്റൂല തോന്നുന്നുണ്ട് പക്ഷെ ഇവള അങ്ങന ഒന്നും അല്ല അവള് ഓലെടുത്തേ പോയിരും കൊള്ളൂ ഇവിടന്നൊക്കെ ഉപദേശിക്കോ അപ്പൊ തമ്മിൽ നല്ല അടിയാ നല്ല സ്നേഹമാണ് പക്ഷെ നല്ല അടിയാണ് അപ്പൊ അടി ഇടുമ്പോ ഞാൻ പറ ക്ലാസ്സൽ ഓടെ ഓന്റെടുത്തിരിക്കണ്ട കേട്ടോ പറയുമ്പോ സമയ്ക്കും പിന്നെ കുറച്ചു കഴിയുമ്പോൾ പറയും ഞാൻ ഓന്റടുത്ത് ഇരിക്കും കൊള്ളോട്ട വരെ ഒരാള് വേറെ ക്ലാസ് ആ ഒരാൾ വേറെ ക്ലാസ്സിലേന ഇന്റെ മോള എടു അല്ലാതെ ഞാൻ ആ ക്ലാസ് പോകൂല എനിിക്കോളെ ക്ലാസ്ാ പോകേണ്ടി ക അതോ ഇത്ണ്ടാക്കി എന്നിട്ട് മിസ്സ് എന്നെ ചോദിക്കും ഇവരെ മൂന്നരം കുറച്ച് കഴിഞ്ഞി ് വേറെ വേറെ കാക്കിക്കൂടെന്ന് ഞങ്ങള് തന്നെ കുറച്ചുനേരം ആവുമ്പോ നിങ്ങളെ വീട് തലകുത്തനെ മറിച്ചിടും അപ്പ പിന്നെ പ സ്കൂളിൽ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ നോക്കണ്ടല്ലോ അല്ല ങ്ങളെ മൂ മൂത്തത് രണ്ടും ഒരേനെ ഇതണോ ഒരേ ആ ഒരേ ശേലാവും ല്ലല്ലോ
ഏ
ഒരേ മോഡലാവും ഇല്ലല്ലോ രണ്ടാളോ
ആണും പെണ്ണും വേറെ മാറ്റം ഉണ്ട് വെറെ മോന് ഏ ഏ
ടിൻസിനെ കാണുണതൊക്കെ രസാണറിയാ വളർത്തണോൽക്കെ ആ വളർത്തണോൽക്കെ അറിയുള്ളൂ ഒന്നെങ്കിൽ ഫസ്റ്റ് താവണം അല്ലെങ്കിൽ വല്ല്യ റ്റിക്ക് ചെയിൻലേറ്റ്ക്കെ വെലുതായിട്ട് കാണാം
അതെ അങ്ങനെയാകുമ്പഴേ നമ്മുക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ആരും ഇല്ല അമ്മേ ഉള്ളു എടുക്കാനും ആക്കാനുള്ള എത്ര കഷ്ടപ്പെട്ടിരുന്നോ അറിയവോ അവള് ഞാനും അമ്മയും തന്നെ തിന്നാൻ കഴിയില്ല ഒരാള്
ആടിയില്ലാതൊണ്ട് അമ്മക്ക് രണ്ട് ദിവസ ആയിട്ടല്ലോ മാറ്റുള്ളൂ ഏ അതല്ല അതല്ല ഞാൻ ചോദിക്കണെ നിങ്ങളുടെ ഒന്ന് ഒന്നാം ക്ലാസ്സിലോ ഒന്നും യു കെ ജി അങ്ങനെ എന്തോ ഒന്നല്ലേ
അല്ല രണ്ടാള് രണ്ടാം ക്ലാസ് തത്
ആ ഒരാള് യു കെ ജിയില് അപ്പം ഡിഫറൻസ് ഒരുപാട് പോവല്ലേ ആ ഓ ഇനിപ്പോ മൂന്നുവയസിൻറെ വ്യത്യാസം ഉണ്ടായിട്ട് ഒന്നും നടക്കണേ ഇല്ല
ആ വേഗ വേഗ ആയോണ്ട് പിന്നെ വേഗ ആദ്യ ഒരു കണക്കും നല്ലത് എല്ലാരും ഒപ്പര അങ്ങെ വളർന്നു വലുതാവല്ലോ ഹ ഹ
വണിയന്നത് അ കഴിഞ്ഞൊട്ട സമാധാനം മര്യാദയ്ക്ക് ഉറങ്ങുന്നത് ഇപ്പോൾ ഈ രണ്ട് ഒരു മൂന്ന് കൊല്ലം ഇപ്പുറാന്ന് രണ്ട് കൊല്ലം അപ്പറേണ് ഞാ മനസമാതമായിട്ട രാത്രി ഉറ ഉറങ്ങുന്നത്
അതെ അതാ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂന്ന വയസ്സിന്റെ മാറ്റണ്ടായി എനിക്ക് അടു ചെയ്ത്ണില്ല
മക്കളായ പിന്നെ ഉറങ്ങാൻ കഴിയുല്ല എന്നാലും തീരെ ഉറങ്ങലല്ല ഏ ഉണ്ട് ഇണ്ട് റുണ്ട് രാത്രി പിന്നെ ഓറണ്ടാവാൻ പ്രശ്ന ഇല്ലല്ലോ പകല് പിന്നെ വർക്കിന് പോന്നല്ലേ അതൊണ്ട് പിന്നെ എടുക്കാനും ആക്കാനും പിന്നെ
ആഹ് ആഹ് ആഹ് അതാ ഞാൻ ചോയിച്ചേ ഇങ്ങൾത് മൂന്നും ഏകദേശം ചെറീയെ
ഒരേ പ്രായം തന്നെ അതോണ്ട് അവരങ്ങ് അങ്ങനെ ഒപ്പരം വൽതായി കൊർച്ച് വൽതായതോണ്ട് ഇപ്പൊ കൊ സമാധാനം. ഇത് കുരുത്തക്കേട് ഇണ്ടേ. വീട്ടിലെക്കെ ഓൻ വയങ്കര കുര്ത്തക്കേടാണ്. ഇങ്ങനെ പർഞ്ഞാലൊന്ന് കേക്കുയില്ല. ഇതിനെങ്ക് എങ്ങനെയെങ്കി സ്കൂളില് പോയാമതീന്ന്ല്ല ഇഹ് ഇഹ് ഇതാണ് ഇഹ്. ഉസ്കൂള് രണ്ട് മാസം പൂട്ടീട്ടെന്നെ ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറയ് എന്തെങ്കി തൊർന്ന്ട്ട്ണ്ടെങ്കി കൊർച്ച് സമാധാനെ ഇപ്പ എല്ലാ അമ്മ മൊറൊക്കെന്നെ പറയുന്നേ. ഇഹ് ഇഹ് തൊർ ർന്ന്ണ്ടെങ്കി തൊർന്ന്. ഞാൻ വിചാരിക്കും നമ്മളെ ഈ ഏഹ്
ത് മോനോ മോളോ?
മോളാന്ന്. രണ്ട് പെണ്ണും ഒരാണ്.
ആപ്പം ഊ ഇഹ് കൊർഞ്ഞൊ ട്ക്കൊന്നും ഇണ്ടാവുലാല്ലേ.
മേ
പിന്നെ അടിപിടി ഇണ്ടാവ്മ്പെളെ
അടിയും പിടിയും ഊം ആരര് മൂ മൂത്ത മോള് കൊർ ച്ച് സയ്ലന്റാന്ന് മൂത്തെ ഏഹ്ർ ത്തേലൊരാൾ
ആഹ് അയിന് പകരം മറ്റോൻ ഉണ്ടാവു ലേ.
ഓനും ചെറിയ ആളു ആയിട്ടാണ്ന്ന് യുദ്ധം. അവര് രണ്ടാളും കൂച്ചൊക് പേ ഇല്ല അടിയും പിടിയും ഒന്നും പറയണ്ട
ഇവിടേയ് ഞാൻ പറഞ്ഞില്ലേ നാത്തൂമാര് ഓലത് രണ്ടാളതും ആൺകുട്ടിയാളും ഇന്റെത് പെൺകുട്ടിയാണ് എന്റെത് ആദ്യം പാവേനെ എല്ലാരും കാട്ടനീനുക്കെ എ എ ല്ലേതും ഇതാക്ക് ണെനും ഒക്കെ കരഞ്ഞോണ്ട് വര്വേ. അയ്ന്റെടേല് ഇന്റെ ഹസ് ആഹ് ആഹ് ഇന്റെ ഹസ്ബൻഡ് വന്ന് വന്ന്കാണ്ട് ആര് കാട്ടിയാലും തിരിച്ചും കൊടുക്കണന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇന്നിട്ട് ഇപ്പതിനെ മെല്ലെ തൊ അതന്നെ തിരിച്ചു കൊട് ണെ ആ ഇപ്പ ആ ഓലക്ക് പ ആളായേനെ
അതെ അതെ
മെല്ലെ തോണ്ട ഒ ഓ ഓലൊക്കണേയ് മെല്ല തോ ഒ ഒന്ന് തോണ്ടി വടിക്ക്ണ് സൈസാണ്. തൊട്ടാ മതി അപ്പത്തിനും ഓള് തൊടങ്ങും ഉം മാന്തൽ, കടി, പിടി, നായാ നല്ലോണം തൊടങ്ങുവെടെ ഞങ്ങൾ ഇന്നലൊര് ആ ആഹ് മിനിഞ്ഞാന്ന് ഞങ്ങളൊരു ട്രിപ്പോയി. അത് കഴിഞ്ഞ് ഇവിട് എത്തിക്കിട്ടാൻ പെട്ടൊരു പാട് ഓരോരുത്തർ ഓരോരോ സൈഡിൽ വ ദേശ് ണ്ടാണ് ഞങ്ങള് ട്രെയിൻലാണ് മൂന്ന് മണിക്കൂർ യാത്രം
അതെ ആവന്നെ സൈഡിലൊക്കെ നല്ല അടിയായിരിക്കും കല്ല
ഊം പറയാണ്ടോ
ആ അങ്ങനത തന്നെ വരേയോ ഞമ്മള് ധികോം യാത്രെന്നും പോവാ അഥവാ ഏടെയാണങ് യാത്രെന്നും പോക്കില്ല ന്നാലും കല്യാണത്തിനോ ന്തെങ്കിഫഗ്‌ഷന്ലോ നമ്മള് ഓട്ടോ ഓട്ടോലാപോവാ. ആ സൈഡ് സീറ്റ് പിടിക്കാൻ മേണ്ടിട്ട് ത്തി അന്റെ മോനും ആ ചെറിയ മോളും അടിയും പുടിയാന്ന് ഓന്റെ വെള്ള കാങ്ങില് ഞാനേ ഇരിക്കാനും പാടുള്ളൂ ഓൻ ഇരിക്കാനും പാടില്ല അമ്മ മാത്രം ഇന്നാൽ മതിന്ന് പറ ഉം ഉം
എന്തായാലും മക്കള്ടെ രസന്നെയ ഇപ്പൊ ഇങ്ങക്കൊരു സമാധാനം ഉണ്ടാവൂലേ കൊറച്ചൊന്ന് അങ്ങനെല്ല അടിയെ വക്കാനല്ലേള്ളൂ രണ്ട്ന്നുള്ള് ആഹ് ഇപ്പ എന്തെലും ദേശ്യം വന്നാൽ രണ്ടെണ്ണം കൊടുക്കാലോ ഇതൊന്നും കൊടുക്കാനും ആയില്ല ചെറുതൊന്നും ഞാനൊന്ന് ഒന്ന്ന്ത മനസ്സിലാവണ നേരായനെ ക്കൊന്ന് കൊടുക്കേന്
ആഹ് എത്ര വയസണ്ട്
ഓന്നര ആവണള്ളൂ ഈ ഇവരെ കൂടെ പോയാണ്ടെ ഇവരെടെ കൂടെ ഇങ്ങനെ കളിച്ചിട്ട് ഓന്റെ വിചാരം ഓന്റെ ഒപലാളാന്ന
ആഹ
ആ വോട്ട് ഓന് കൊറയൂല
ആഹ് എന്നാ ശരി
ഉം ഇല്ലല്ലോ ഒമ്പരല്ലെ ആയ്ട്ടള്ളു
ഏഹ്
ഒമ്പതരല്ലേ പത്ത് ആവണ്ടേ ആഹ ആഹ അല്ല പത്താവണന്നാണ് ഇങ്ങനെ എന്തോ ഒന്നു കണക്കൊകെണ്ട് ആ
ആഹ് ന്നപത്താവ
പിന്നെ മക്കളൊക്കെ ഇപള വരാ
ഏ അവര് നാല് നാല് മണി ആാവാനാവും
ആഹ
ന്ന മൂന്നരൊക്കെ അവരുസ്കൂൾ ഇടുവാ അപ്പം ഒരു മൂന്നെ അമ്പത ആവുമ്പോത്തേക്കെത്തും ചെലപ്പ ലേറ്റ് ആകും
എടുത്തന്നെ ആാവൂലേ
ഏ
എട്ത്തന്ന്യാവു ലേ.
അങ്ങനെ ആഹ് അടുത്തന്നെ അടുത്തന്നെയാന്ന് അത്രയും ദൂ വണ്ടിക്കാക്കുകല്ല മൂന്നാളും കൊണ്ട്കൊണ്ടാക്കുക രാന്നുംകയുലാ ഹസ്ബന്റ് ഇപ്പം പറിം കൊണ്ടാക്കാ. കൊണ്ടാക്കാന അറിയ ഇപ്പം കൊണ്ടാക്കാനും ആക്കാനും ഭയ്ങ്കര ബുദ്ധിമുട്ട് ഇപ്പ ചെറിയാൾക്ക് ഭയങ്കര ആരംഭഅധികാണ് നമുക്ക് പകുതിക്ക് എത്തുമ്പോ പറയും അന്നേ കെണന്ന് ഓള എടുത്താൽ മതില്ലെ ബാഗ് എടുക്കണം അതൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടാക്ക പേ ഇല്ല വണ്ടി എന്നെ പൊയ്ക്കോട്ട് ന്ന് കൊറച്ചു വലുതാവട്ടെ ന്നട്ട് ചോയ്ക്കും എടാ നിങ്ങള് വണ്ടിക്ക് വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ അമ്മ ഉണ്ടാക്കട്ടെന്ന് അപ്പൊ അവർക്കും മടിയാന്ന് അവർ പറയും മ്പാണ്ട നമ്മള് വണ്ടിക്ക് പോയി് ക്കോളും ഹ് ഹ് ആഹ് ഞാൻ ന്നാ വണ്ടീന്റെ പൈസ എനക്ക് തന്നെ ആഹ് ഒക്കെ